ആഹ്. എന്തൊക്കെണ്ട് വിശേഷം? ആഹ് ആഹ്. കട്ക്കാനായിട്ടില്ല. ഇപ്പൊ ഫുഡൊക്കെ ഇണ്ടാക്കീട്ട് ഇപ്പോ കെഴിഞ്ഞൊള്ളൂ.
ഇപ്പണ്ടാക്കേ?
ആഹ് അത് ഞങ്ങള്, ഞാൻ പഴ് പൊർത്ത് പഠിക്കാണ്. അപ്പ മ്മ ഫ്രണ്ട്സെല്ലാര്ക്കും കൂടീറ്റ് ഫുഡ് ഉണ്ടാക്കേന്ന്.
ഓഹ്.
അപ്പ ങ്ങനെ ണ്ടാക്കി. അപ്പ ത തമിഴ്നാട്ടില്.
ഓഹ്.
ആഹ് ഇങ്ങൾ ഫുഡഴിച്ചാ?
ഫുഡ്, ഓഹ് കഴിച്ച്.
ഏഹ്. ഇന്നന്തേന്നു?
ഇന്ന് ചിക്കൻ ഇണ്ടായീന്നു.
ആഹ് അപ്പെ
അപ്പം ആഹ് ഞാൻ കെട്ന്ന്ണ്.
ആഹ്. അപ് ഫുഡ് ചിക്കൻ എന്തേ ബിരിയാണി എന്തേലും വെക്കാ ചെയ്തേ?
അല്ല സാദാ ചോറും ചിക്കൻ പൊര്ച്ചതും.
ചിക്കൻ പൊര് ആഹ്. വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഹസ്ബെൻ്റ് ന്നെ രണ്ട് മക്കളും.
ആഹ് കുട്ടിയേൾ, വെല്ല്യ കുട്ട്യേളാ ചെർതാ?
വൽത് ഏഴാം ക്ലാസില് ചെർത് രണ്ടാം ക്ലാസ്സില്.
ആഹ്. ആണോ. ഓഹ് എല്ലാരും ഒർങ്ങില്ലേ. ഹും അങ്ങിനെ ഇന്നട്ട് ഏഹ് ആഹ് ഇന്ന് ഇന്ന് ഞങ്ങള്ല്ലേ ബീഫ് ഫ്രണ്ട് നാട്ടിന്ന് വിട് കൊടുന്ന് കൊടുന്നീന്നു അപ്പം അത് കുറേ ഉണ്ടായിന്നു അപ്പൊ അങ്ങനെ മന്തി ണ്ടാക്കാ പർഞ്ഞ് പക്ഷെ ലാസ് റ്റ് ചിക്കൻ വേടിക്കാൻ പോണങ്കി കുറച്ചപ്പുറത്ത്ക്ക് പോണം അപ്പത് ഒരു തട്ട് എല്ലാ യൂട്യൂബ് ചാനലും നോക്കിട്ട് ഒരു മ്മ് മന്തി പോലെ ഉണ്ടാക്കിയാ മന്തിയല്ല എന്നാ ഒരു കബ്സ പോലെ ആവും ചെയ്ത്
ഏഹ് എത്ര ആളാ ഇങ്ങള് മൂന്നാളാ
ആഹ് ഇല്ല ഇന്റെ റൂമില് മൂന്നാളാണ് പക്ഷെ ഫ്രണ്ട്സ് അ പ്പർത്തെ റൂമിൽ വേറെ ആൾക്കാര്ണ്ടായിന്നു അപ്പം ഞങ്ങൾ അഞ്ച് നാലാ അഞ്ചാൾക്കാരും കൂടി ത്തി ണ്ടാക്കി
ഹോസ്റ്റലിലാ
ആഹ് ഹോസ്റ്റൽല് ഹോസ്റ്റല് പർഞ്ഞാല് അല്ല പൊർത്ത് പി ജി പോലെ റൂം ഇട്ത് ഇട്ത്തക്കാ
ആഹ് ആഹ്
അടീല് ഓണർ ണ്ട് അപ്പം അവര്ടെ മേലെ ഓല് വാടകക്ക് കൊടുത്ത്ക്ക അപ്പൊ അതില് നിക്കും
ആഹ് എന്തിനാ പഠിക്കണെ
ഒക്യുപ്പേഷണൽ തെറാപ്പി പർണൊരു കോഴ്സ്
ആഹ് ഇൻക്ക് ഇന്നലെ അങ്ങനൊരാള് വിളിച്ചീനി അതാ ചോയ്ച്ചെ അതേ ആളെന്ന്യാണൊ
ആഹ് ആഹ് അന്നാതാവും ഒന്നത ഇവിടുത്തെല്ലാം അപ്പുറത്തേക്ക്
മൂന്നാളാണ് ഓര് ഓരു മൂന്നാളാണ്
ഓര് മൂന്നാള് ആഹ് ഓര് ഇന്നലെ എന്താത്ര ഉണ്ടാക്കി
ഇന്നലെ ബീഫ് റോസ്റ്റാ
ആഹ് എന്നാ അയിന്റെ അപ്പറത്തെ റൂമിലത്തെ ആളാ
ബീഫ്റോസ്റ്റ് ആണെന്നാ എനിക്ക് തോന്നണത്
ആഹ് ഓള് ഇന്നലെ ഓല് ബീഫും ഉണ്ടാക്കിന്ന് പറഞ്ഞന്ന് ഉച്ചക്ക് എന്നാ അതന്നെ ഞാന് ഓൽക്ക് ഞാൻ ഇന്റെ ആഹ്
ആഹ് ഞാന് ഞാൻ ഓല്ക്ക് എന്റെ അമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു അപ്പളാ ഞാൻ ഇവർക്ക് ഇങ്ങനെ പറഞ്ഞ് കൊടുത്ത് അപ്പൊ അങ്ങനെ ഓരും ഇങ്ങനെ ചെയ്യാ വിചാര്ച്ച്
ആഹ് അപ്പൊ ഇത് അതന്നെ തമിഴ്നാട്ടിലാണ് ഇതിന്റെ ബാക്കിന്ന നിക്കാര നിക്ക് മനസ്സിലായി
കറങ്കൊടിണ്ട്
ഏഹ് അപ്പൊ ഇങ്ങളെത്രളാണ് നിങ്ങളെ റൂമില്
ഇന്റെ റൂമില് മു മു
മൂന്നാള് ഓര് വേറെ വീട്ടിലായി ട്ടാണോ അതോ ഇങ്ങള് ഒരേ വീട്ടിലാണോ
ഏഹ് ഞങ്ങളപ്പന്ന ഇതാ നമ്മെ മേലത്തെ റൂമ് ഓണറ് കൊടുത്ത്ക്ക്ണ് അതിലാണ് ഇവര് നൽക്ക്ണത് അവിടെ അവിടെ രണ്ട് റൂം ആയിട്ടുണ്ട് അവരി ഇവിടെ ഞങ്ങളുടെ ഓണറിന്റെ ഇപ്പറത്ത് ത്തെ സൈഡില് വേറെ ബിൽഡിങ് പോലെ ഉണ്ടാക്കിരിക്കണ്
ആഹ്
ആഹ് ഓരോ കോമ്പൗണ്ടിന് തന്നെ നമ്മളിപ്പോ നമ്മളെ മുറ്റത്ത് ഒരു ബിൽഡിങ്ങ് കയറ്റിയാല് എങ്ങനെ അങ്ങനെ
ആഹ് അപ്പം എത്ര ചെലവ് ഏഴോ അല്ല ഏഴ് അല്ല രണ്ടോ
അല്ല ഓരിക്കെ ഏ ഇക്ക് ഞങ്ങൾക്ക് അറ് ഓര് റൂമ് കുറച്ചും കൂടി വലുതാ
ആഹ്
അപ്പൊ ഞങ്ങക്ക് ആറ് ഓല്ക്ക് ഏഴ് ഓലയില് പിന്നെ നാലാൾക്കാരായിന്നു ഒരാൾ പിന്നെ വേറെ റൂമ് മാറിപ്പോയി
ആഹ്
ഉം അപ്പൊ ഞങ്ങൾക്ക് ഒരാൾക്ക് രണ്ട്
ഒരാക്ക് രണ്ട് ആഹ് കുഴപ്പില്ലല്ലോ അല്ലേ ഫുഡ് നമ്മള് ഉണ്ടാക്കണ്ടേ?
ആഹ് ഫുഡ് നമ്മള് തന്നെ ഉണ്ടാക്കണം നമുക്ക് പൊറത്ത് ഇവിടെങ്ങ് മെസ്സ് പോലെ കൊറെണ്ട് അപ്പൊ അവിടെ പോയിട്ട് കഴിക്ക പക്ഷെ അവിടൊക്കെ പറഞ്ഞല് ഫുഡിന് എഴുപത് രൂപ റൈസിന് ഉണ്ട് മറ്റെ സാപ്പാട് നമ്മൾ വീട്ടിൽ ചോറും സാമ്പാറും അങ്ങനെ കൂട്ടി എഴുപത് രൂപ ഉണ്ട്
ആഹ്
അപ്പൊ ഡെയ്ലി ഇപ്പൊ എഴുപത് രൂപയിൽ ആയാല് കുറച്ച് അത്യാവശ്യം ആവൂലേ പിന്നെ രാവിൽ ത്തെ കടീന്റെ വേറെണ്ട് ഉച്ച രാത്രിക്കത്തെ വേറെ അപ്പൊ അതുകൊണ്ട്പ്പോ ഞങ്ങള് മെസ്സ് നിർത്തിട്ട് ഇങ് ഇങ്ങന സാദ ആക്കി ഞങ്ങള് തന്നെ ഉണ്ടാക്കല് ഉം പിന്നെ ദോശക്ക് ഞങ്ങള് ഫ്രണ്ടില് ഒരു ആഹ് പതി പതിനച് ഇരുപത് രൂ ഇരുപത്തഞ്ച് രൂപയ്ക്ക് രണ്ട് ദോശയും സാമ്പാറും അങ്ങനൊക്കെ കിട്ടലുണ്ട് ഇപ്പ ഇട ക്ക് നേരം എണീക്കാൻ നേരം വൈകിയാച്ച അവിടെ പോയി കഴിക്കും
ആഹ്
ഉം പണിയാരോ അങ്ങനെ പത്ത് രൂപക്ക് പണിയാര ഭണിയാരം കിട്ടും ആഹ് അത് അത് മറ്റേ ഇവര് അമ്മള് നമ്മളീ ത് എന്താ ഉഴുന്ന് ദോശേനെ മാവില്ലന്നെ അത് മറ്റേ ഉണ്ണിയപ്പത്തിന്റെ ഇതിലില്ലേ കൊറച്ച് ഉള്ളീം മൊളകൊക്കെട്ടിട്ട് അങ്ങനെ ആ ഉ ഉണ്ടപോലെ സാധനംണ്ടവും
ആഹ് ആഹ്
അത് ഒരഞ്ചെണ്ണം കിട്ടും പത്ത് രൂപക്ക് അത് തിന്നാൽതന്നെ വയറ് നറയും ആ പിന്നെ ആ ഒരു അ ഇഞ്ഞി മുതൽ അഞ്ച് വർഷം ഞങ്ങള് ഞങ്ങളെ വരെ നാലര വർഷം ഞങ്ങൾക്ക് നാലര വർഷംള്ളൂ ഇപ്പൊ ഞങ്ങള് ജൂ ഇപ്പ നീറ്റ് എക്സാമ് എന്റെ അടുത്ത കൊല്ലം മുതൽ നീറ്റ് എക്സാമിന്റെ അടിൽ കീഴിൽ ആക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അഞ്ച് വർഷാക്കി
ഏ അപ്പൊ എത്രാമത്തെ വർഷാത്
ഇന്ന്ത് ഞാൻ മൂന്നാം വർഷം ഇനിപ്പോ ഓഗസ്റ്റില് എക്സാം വരും അപ്പൊ ഇനി നാലാമത്തായി അയ്കഴിഞാ പിന്നെ ജോല്യാവും ആ കയാനായി തൊടങ്ങി
ആഹ് പ്ലസ്ടു കഴിഞ്ഞ് പോയതാ
ആ പ്ലസ്ടു കഴിഞ്ഞിട്ട് പോയതാ ന്നാ നാട്ടില് കൊട്ത്തീന്ന് ഞാാന് മറ്റേ ഈ എൽ ബി എസ് അലോട്ട്മെന്റ് ഉണ്ട് നാട്ടില് കിട്ടാതായി
ആഹ് ആഹ്
അത് കൊടുത്തപ്പോ ന്ന്ച്ചാല് ഓ ആ നാഗ് നാല് കോളേജൊള്ളു അപ്പൊ ഓരോ ഒരു കോളേജി ഇരുപത് സീറ്റായിട്ടാ കൊടുക്ക്ണ് അപ്പൊ എല്ലാരും ഇങ്ങനെ പ്പറയും അത് കിട്ടാൻ നല്ല കുറവാണ് മറ്റേ തൊണ്ണൂറ്റെട്ട് ശതമാനക്കെ മാർക്ക്‌ണ്ടെങ്കിലെ കിട്ടോള്ളൂന്ന് പറഞ്ഞു അപ്പൊ പിന്നെ നമുക്ക് കിട്ടാൻചാൻ അല്ലെങ്കി പിന്നെ നമ്മള് ഫിഫ്റ്റി ഫിഫ്റ്റി ആയി നിക്കണം ഒന്നെങ്കി ഒരു വർഷം കളയാ അല്ലെങ്കിൽ ഭാഗ്യണ്ടെങ്കി നമുക്ക് കിട്ടും അപ്പൊ പിന്നെ ക്ക് ഒരു വർഷം കളിയതും ഇവിടെ പൊറതിങ്ങനെ കോളേജ്ണ്ട് പറഞ്ഞപ്പോൊ അങ്ങനെ വു ഇത് ഇവിടെ ചേർന്നപ്പള്ണ്ട് ക്കലോട്ട്മന്റ് കിട്ടും ചെയ്ത്
അള്ളോ അപ്പൊ പിന്നെ പോവാൻ വയ്യേ
അപ്പൊ പിന്നെ പോവാാൻ വച്ചു പിന്നെ പോവാൻ പിന്നെ തല് പിന്നെ ഇത്രയൊ ലക്ഷം ഡൊണേഷൻ ഇവിടെ കൊടുത്തിനു ഞാന് അപ്പൊ അത് വേസ്റ്റ് ആാവും
ആ അത്രക്കെ വാണോ അപ്പൊ ബാക്കിയോ പഠിക്കാനോ
അല്ല ഒരു ലക്ഷം ഡൊണേഷൻ അത് ബാക്കി ഫീസ് മാ ഒരു വർഷത്തില് ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപണ്ട് അത്ര അത്രണ്ട് അത്അത് ഞങ്ങള് ചേരുമ്പട്ടോ ഞങ്ങള് പിറ്റത്തെ ഇതില് ജൂ ഞങ്ങള് ജൂനിയേഴ്സിന് ഡൊണേഷൻ രണ്ട് ലക്ഷംക്കെയാണ്
അള്ളാഹ്
ഫീസ് ഒന്നേ എഴുപത്തിയഞ്ച് പിന്നെ ഇപ്പള്ള ജൂനിയേഴ്സിന് ഒരു വർഷത്തില് രണ്ട് ലക്ഷം ഫീസ് പിന്നെ ഡൊണേഷന് ആ ഡൊണേഷന് പ്പൊ ആറ് ആാക്കിക് ഇപ്പൊ ലാസ്റ്റ് കേര്യ കുട്ടീന്റെ ഡൊണേഷൻ ആറ് ലക്ഷം കൊടുത്തിട്ട് ഓല് കേറേത്
ആഹ്
അത് മാരി ഈ കെ എന്തായി കെ എം സി ടി ഒക്കെ കോളേജില്ലേ അറിയോ
ആഹ് ആ ആ മനസ്സിലായി മനസ്സിലായി
അവ്ട്ത്തെ അവ്ട്ത്തെ ആരോ ഉംഹ് ഫാമിലി ഫ്രണ്ട് ഏതൊരു കുട്ടിയാണ് പക്ഷെ അവിടെൊക്കെ ഈ കോഴ്സ്ണ്ട് പക്ഷെ എന്റെ അഫിലിയേഷൻ ഓരോ കോഴ്സിനും അയഒരു ഞങ്ങക്ക് അയോട്ടി ഡബ്യു എഫ്ട്ടി പറയണന്ന്ണ്ട് ഇന്ത്യന് വേൾഡിന്നൊരു അഫിലിയേഷന്ണ്ട് അപ്പൊ അത്ണ്ടായൊണ്ട് ഇവിടെണ്ടായ കാരണാണ് ഇത്രയും പൈസ
ഏഹ്
ഇരുപത്തഞ്ച് വർഷായിട്ട് തൊടങ്ങിയാണ് അപ്പൊ അതാണിത്ര പൈസ പിന്നെ അത് ഇല്ലാത്തണ്ട് അതിലൊക്കെ ഫീസ് കൊറവന്നേണോ. ഒരു പ്പൊ ഒരു ലക്ഷം പിന്നെ ഡൊണേഷന ഒക്കെ ഇല്ല പക്ഷെ നമ്മള് ജോലി പോ ക്കെ വരുമ്പോൾ ആൾക്കാാര് ചോദിക്കും ഇങ്ങനത്തെ ഉണ്ടോ അപ്പൊ നമുക്ക് സാലറിയും കൂട്ടി തരും
ആ
ആ അങ്ങനെ
ഏതാലും വേഗം ജോലി ആവട്ടെ
അതെ അതത ജോലി എന്നിട്ട് വേണം വീട്ടുകാര വാപ്പാനോട് വണം ഇങ്ങോട്ട് പോ ഗൾഫിന്ന് പോന്നിട്ട് ഇവിടെ നിക്കാന് അ ഓ ഞാൻ എന്റെ വീട്ടിൽ ഞാനും എന്റെ അനിയത്തി മാത്രേ ഉള്ളൂ അപ്പൊ ആണുങ്ങളായിട്ട് വറരുംല്ല അപ്പൊ ഞാനും വാണ്ടവരൊക്കെ നോക്കാന
ആ അതന്നെ
ആ അപ്പൊ അങ്ങനെ ആക്കീട്ടനാണ ഇപ്പ ഇങ്ങത്തെ കോഴ്സ്ന്നെ ഡിഗ്രിക്ക് പോവാ വിചാരിച്ചു ഇപ്പൊ ഫീസൊക്കെ മണി സ്റ്റുഡൽ ലോണ ഒക്കെ അങ്ങനെ എടുക്കാെ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പൊ ഞാന തോന്ന ഇപ്പൊ ഞാനല്ലേ ജോലിയൊക്കെ പോണത് ഇന്റെ ആവശ്യ പക്ഷയിലേക്ക് നല്ലൊരു ജോലി ആണെന്ന് അപ്പ അങ്ങനെ പറഞ്ഞിട്ട് ട്ട് അവർക്ക് ഈ കോഴ്സ്ക്കെമാക്ക് കോഴ്സൊക്കെ പറഞ്ഞഞ് കൊടുത്തിട്ട് നല്ല സാലറി ഒക്കെ വേണം ത അങ്ങനെ ഡിഗ്രിക്ക് പോവാത ഇത് ഇടുത്ത
ആ ആ ഡിഗ്രിയുംവണലേ ഇപ്പോ നാല് വർഷൊക്കെ
ആഹ് അപ്പൊ അതിനനൊക്കെ നല്ലേ ഇപ്പൊ ഇതെടുക്കാെച്ചാൽ നമ്മുക്ക് ഇ സ്വന്തമായിട്ട് കുറച്ചൊക്കെ പൈസ ആവച്ചെ നമുക്ക് ക്നിക്ക ഒക്കെ ഇട്ട കഴിഞ്ഞാല് നമുന്നെ
ആ ആ
ഇന്ന് ഇടാൻ പറ്റും
ആഹ്
അങ്ങനെയൊക്കെ വിചാ ഇത്ണ്ട് ഇനിയിപ്പ എങ്ങനെയാന്നൊന്നും അറീല്ലാ ഞമ്മളെ കാര്യൊന്നും പറയാൻ പറ്റൂല്ലല്ലോ
ആഹ് ശരിയാവട്ടെ
ആഹ് അങ്ങനെക്കെ ആക്കി
ആഹ്
ഇന്നട്ട് ഇന്ന് ഇനി എവിടക്കേലും പോവലുണ്ടോ
ഉം അങ്ങനെ പോവലൊന്നൂല്ലാ മക്കക്ക് സ്കൂളല്ലേ അല്ലെങ്കി മദ്രസ്സാ വെക്കേഷനിൽ അങ്ങനെ പോയിട്ടൊന്നൂല്ലാ ഇഷ്ട്ടക്കെ തന്നെയാണ്
പോവലില്ലാ ആഹ് അപ്പൊ എവ് എവിടെക്ക് എങ്ങനെ പോയിട്ട്ണ്ടോ മുന്നൊക്കെ
ആഹ് കൊർ പോവലൊക്കെ ഇണ്ട് നമ്മള് ജസ്റ്റ് ബീച്ച് അങ്ങനെ നല്ല ദൂരൊന്നും പോവാ
ഇല്ലാ ആഹ് ആ ഹസ്ബൻഡ് എങ്ങനെ ട്രിപ്പൊക്കെ പോകാൻ പറ്റുന്ന ആളാ
ആഹ് ആളൊക്കെ തന്നെ ഞാന് വയറ്റ് ത്തലേ കൂടിയാലൊക്കെ കൊണ്ടോവും. എന്നിട്ട് ബാക്കിയിള്ളോലെക്കെ എവിടെ?
ആഹ് ഓരിപ്പോ ഇന്ന് ചോറ്ണ്ടാക്കിയേല് ഇക്കാണെങ്കി എരു തീരെ പറ്റൂലാ ഇന്ന് ഇണ്ട് ഞങ്ങള് ഇള്ള കുരുമുളകും നല്ല എരുണ്ടായിക്കോട്ടെ എന്നിട്ട് കുരുമുളക് പൊടി വേറെട്ട് മൊളക് ഇട്ട് ഇൻക്ക് തീരെ എരു പറ്റ് നല്ല എരുണ്ടായിരുന്നു ഫുഡ് ഇന്നട്ട് കൊറെ ആൾക്കാരവിടെ എരു വലിച്ചിട്ട് നടക്ക്ണ് ണ്ട് ആഹ് ഞങ്ങള് നല്ല ടേസ്റ്റ്ണ്ടാവണ് നമ്മടെ റെസിപ്പിയാന്നൊക്കെ പറഞ്ഞ് ഇണ്ടാക്കിയതാ
ഏഹ്
രസാട്ടോ ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ ഇണ്ടാക്കുമ്പോ ഉം എങ്ങനെ കേക്കുന്നില്ലാ
ആഹ് കേക്ക്ണ്ട്
ഏഹ് ഇനി നാളെ എപ്പം കുട്ട് കുട്ട്യേളൊക്കെ എപ്പളാ സ്കൂൾക്ക് പോവാ
സ്കൂള് പത്തേക്കാലാകുമ്പത്തിന് പോവും
പ പത്തേക്കാലാവുമ്പോ ആഹ് അപ്പത്തേന് ഒക്കെ റെഡി ആവൂലേ ഫു ഫുഡ് ഓൽക്ക് സ്‌കൂ സ്കൂള്ന്ന് ഇണ്ടാവോ?
ആഹ് സ്കൂള്ന്ന്ണ്ട് ഗവൺമെന്റ് സ്കൂളാ
ആഹ് അപ്പൊ ഇന്നാ അതും അതൊന്നും രാവിലത്തെ കടി മാ നോക്കിയാ മതീല്ലേ ആഹ് അപ്പൊ ഇങ് ഇന്നാ എന്തേലൊക്കെ ചെയ്യാലേ
ആഹ് എന്തെങ്കിലൊക്കെ ചെയ്യാ ഇന്നാലും എന്തേലൊക് ക്കെ ഇങ്ങള് ഇങ്ങനെ പറഞ്ഞ കേട്ടപ്പോ ഒരു കൊതി ഒരു പഠിച്ചിനേങ്കില് ഇപ്പൊ എന്തെലൊക്കെ ജോലി ആയിനി അത് ശരിയാണ് ഇപ്പ അമ്മളെ മക്കളൊക്കെ ആവുമ്പളാണ് ബാധ്യത ക്കെണ്ടാകുമ്പളാണ് എന്തേം ഒരു ജോലി ഇണ്ടായിരുന്നെങ്കീന്ന് ആലോയ്ക്കാ
ഇന്റെ ഉമ്മ ഡിഗ്രി ഒക്കെ പഠിച്ചിക്കണ് ഇപ്പ അടുത്ത അങ് ഏഹ് കല്യാണം കയി ഞാൻ ഇപ്പ വിളിക്കാട്ടാ ഇന്നെ എന്നാ
ആഹ് ഓക്കെന്നാ